ഹലോ ആഹ കേക്കണില്ലേ
ആഹ കേൾക്കണ്ട് എന്താ നല്ല സ്ഥലം
നോമ്പുണ്ടോ
ആഹ് നോമ്പുണ്ട്
എന്താ തുറക്കാനൊക്കെ ആഹ ഉണ്ട് തുറക്കൻ എന്തൊ കടി ായോ ചായ എന്താ ചോറാണോ കടിയണോ
കടി മൊത്ത പൊറോട്ട വാങ്ങജാരിച്ച്
ആഹ വാങ്ങാണ് കറി ഉണ്ടാക്കിയോ ഇറച്ചിക്കറിയോ കോഴിയോ ആഹ മക്കളൊക്കെ
മക്കളൊക്കെ അവിടെണ്ട് രണ്ടാള ഉണ്ട് ഒരാൾ മൂന്നില ഒരാൾ ഒന്നില ആണ് പഠിക്കണ ഇല്ലല്ല
വീട്ടിലാരൊക്കെ വേറെ ആഹ
ഉം
എന്താ രാത്രി എല്ല ഉണ്ടാക്കി കൊണ്ടോ യിരിക്ക്ണ് ചോറൊക്കെ നെയ്ച്ചോറൊക്കെ അല്ല നെയ്ച്ചോറാ ഇറച്ചി ഇറച്ചി ഉണ്ടപ്പൊ അത് കറി മ ഴയുണ്ടോ വിടെആഹ് മക്കളു ഉണ്ട് മ മക്കള് രണ്ടു പേരുണ്ട് ഏരട്ട കുട്ടികളാണ് ആൺകുട്ടികള് ആ അ അങ്ങനെ ഉറങ്ങി നീച്ചു ഒരാളിപ്പോ ഉറങ്ങിച്ചു ആ എൽ കെ ജിയിലാണ് അപ്പൊ സ്കൂള ആാക്കിയതോള്ളൂ
ആഹ നല്ല മഴയാണ് ഉ ഇവിട ആഹ് നല്ല മയ എവിടെ
ആഹ് ഇവിടെ ഭയങ്കര വെയിലാ
ഏ
ഉ വലിയ മയൊന്നുമില്ല ഇന്ന ഇങ്ങനെ ഇപ്പ തുള്ളി തു തുള്ളിട്ടപ്പപ്പോ ഞാൻ അവിടെ കടത്തേരുന്നുഅപ്പൊ അയൽപക്ക ത്തെത്താത്തണ്ട് വിളിച്ചച്ച് പറയാണ് മ ഴതുള്ളി ട്ണണ്ട് ആ ഞൻ തിരുമ്പിതൊക്കെ കെട്ടീന് അയിൽ
ആഹ
അപ്പൊ അ എടുത്ത വെറുത ഓടിയ അപ്പ തന്നെ ആതള്ളിട്ടത് പോവയും ചെയ്തു
ആഹ
ഏഹ്
വേറെ ആഹ മെഷീൻൊക്കെ ഉണ്ട് മെഷീൻ അങ്ങനെ ഇടലില്ല കല്ലുമല തന്നെ ആൾക്കല്
ആഹ ആയിട്ട ആഹ ചളി ഏതായിരുന്നു നീ അപ്പൊ പിന്നെ
പിന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ ഒക്കെ ഉണ്ടെങ്കിൽ മെഷീനൽ ഇടും
ആഹ അല്ലാതെ ചളി പോകൂലല്ലോല്ലേ ആഹ പോയിക്കോ അപ്പൊ പിന്നെ അങ്ങനെ ആഹ ഒരു പരനണ്ട് ആഹ അല്ലാ അത ചളി ഒരു കളി കഴിഞ്ഞാ പിന്നെ വറതൊക്കെ ചളിയല്ലേ പിന്നെ അത് പോയി കിട്ടൂലല്ലോ അതിൽ നിങ്ങളൊക്കെ ഇറങ്ങലല്ലേ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളതാ ആഹ ആഹ അപ്പൊ പിന്നെ എടുത്തിടേണ്ടിരല്ലേ അങ്ങനെ രണ്ട് തള്ളീട്ടുള്ളത്ല്ല
ആഏ
അവിടെ എന്നിട്ട് വണ്ടികളൊക്കെ ഉണ്ടോ ഡ്രൈവ് ചെയ്യോ
ഇല്ലല്ല എന്ത വന്നില്ല
ശെ അങ്ങനെ ആക്ക് ബൈക്ക് എന്തേലും ഉണ്ടോ പോകാന്
ആ ആ ബൈക്കും കാറൊക്കെ ഉണ്ട ഇവിടെ നാട്ട ഇതിലില്ല ആ ഗൾഫില ഉം ഉം വടെ നിർത്തിടല
അപ്പൊ നിങ്ങക്ക് ഡ്രൈവിംഗ് ന്നാ പഠിച്ചുടടെ
പഠിക്കണം ഇപ്പോളാണ് എല്ലാത്തിനും താല്പര്യംല്ല ഇതുവരെ ഒന്നും താല്പര്യല്ല ആ
സ്കൂളിലൊക്കെ പോയി പഠ ആരല്ലേ
സ്കൂട്ടിയക്കെ ഓട്ടാൻ പഠിക്കണം എന്നുള്ള താല്പര്യൊക്കെ ഉണ്ട്
ആഹ അത് അറിയുണ്ടാ വിലേക്കാരം ലെ
ഇല്ല
മക്കൾ വലത മോളാ അതാ മോനോ
ആഹ് വെലുത മോളാ
ആഹ് പഠിക്കാനൊക്കെ എങ്ങനെ ഉഷാറാണോ
ആ് വെ വെലുതു പഠിക്കും മറ്റവൻ മോന കാലേനുള്ളൂ മുന്നിൽ
ആഹ് ഹാണ് അല്ലപ്പോ കളി കഴിഞ്ഞ് കിട്ടീട്ട് പ പഠിക്കാൻ വരുമ്പോത്തിന് ഒറക്കം വരും. ആഹ് ഇപ്പൊ വ്ട്യങ്ങൻ തെന്നെ ഇപ്പൊ സ് കൂൾക്ക് പോണോണ്ട് പ്പോ ഉച്ചക്കത്തെ ഒറ ക്കൊന്നുല്ലല്ലോ അപ്പൊ പിന്നെ ഓല് വേഗം അല്ലെങ്കി പതിനൊന്നിന് പതിനൊന്നര പന്ത്രണ്ടണി ക്കാവൊർങ്ങണെങ്കി പ്പൊ ഒമ്പത് മണി ആവുമ്പോത്തിനെന്നെ എട്ടരാവുമ്പോത്തിനെന്നെ ഒർക്കം വരും. ആഹ് പ്പൊ പഠിക്കലൊന്നും തൊടങ്ങിട്ടില്ല പഠിപ്പിക്കലാണ്. ആഹ് അങ്ങനെ ബുക്കൊക്കെ ആഹ് ബുക്ക് സ്കൂള് തോർ ത്ക്ഷെ പഠിപ്പിക്കലൊന്നും തൊടങ്ങിട്ടില്ലട്ടോ എൽ കെ ജിക്കാരായ തൊണ്ട് കൊർച്ചും കൂടി സമയെട്ത്ത്ട്ടൊള്ളൂ അട് ത്ത ആ തിങ്കളാഴ്ച്ചതൊട്ടൊക്കെ പഠിപ്പിക്കുന്നൊക്കെ പർഞ്ഞിട്ട്ണ്ട്.
ആഹ് സ്കൂൾ
ആഹ് അങ്ങനെ
ആഹ് നെഴ്സറി
എങ്ങനെ ആഹ് എന്താ ആഹ് സ്കൂളിന്റെ തില്ള്ളതെന്നെണ്. നമ്മള് ഫീസൊട്ത്തങ്ങനെ പഠി പ്പിക്കണെന്നെണ് പക്ഷെ അത് ആ സ്കൂൾ പിന്നെ ഗവൺമെന്റിന്റെ അങ്ങനെ രണ്ടും കൂടിള്ളത അങ്ങനെള്ളതാണ്. അങ്ങനെ ഇപ്പൊ പ്പൊ പൊ വെല്ല്യെ മട്യൊന്നുല്ല അങ്കലവാട്യൊക്കെ പോയതോണ്ട് വെല്ല്യെ മട്യൊന്നുല്ല പോകാന്. കൊർച്ചൊക്കെ രണ്ടാളുണ്ടായതൊണ്ടെ രണ്ടാളൊരു ക്ലാസിന്നായതൊണ്ട് പ്പൊ പിന്നെ വെല്ല്യെ പ്രശ്നൊന്നുല്ല പിന്നൊരാൾക്കെന്തെങ്കിലും പറ്റി ലീവായാലാണ് അപ്പം അപ്പ ചെൽപ്പെങ്കി മട്യെക്കെക്കാരം ആഹ് ഒരാൾക്കെ ന്തെലും വന്നാ പിന്നെ മ റ്റാക്കും തൊടങ്ങും അപ്പൊ പിന്നെ രണ്ടാളും പോ മക്കള് ഉണ്ടാവൂല ഇനിപ്പ ഇതുവരെ ലീവ് ആയിട്ടൊന്നുംല്ല ഇനിപ്പ അതാണ് ഇപ്പ ഞാൻ ആഹ് സ്കൂൾ കോളേജും കൂടി തൊടങ്ങിയപ്പഴേ ഒന്നും കൂടി കച്ചറയ്ക്കണ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് ഇപ്പൊതന്നെ അപ്പൊ ഓരോത് കഴിഞ്ഞിട്ട് ആ എന്നെ ഇപ്പ നോമ്പപോപ്പ ഇന്നലെ വലിയ കൊഴപ്പല്ല ഇനി ഒന്നോടെ ഒച്ച ഒണ്ടാക്കുവാ ഞാന്
അപ്പം ഞാന് പോണ്ടത് നളെ മറ്റ ആയി കൊണ്ട് ക്ക് ണ് ആയികൊണ്ട് നിക്കിണ്ട് ബസ്സിലാണ് ഇത്പ്പോ വല്ലതോ ഓട്ടോറിക്ഷക്കോ എന്തെങ്കിലും വീട്ടിക്കൊക്കെ പോക്മ്പോ
ആഹ് ഓട്ടോക്ക് പോല
ഓട്ടോ ആ അല്ല ഇനിയിപ്പോ - ആഹ് ഇനിയിപ്പോ കെഎസ് ആർ ടി സി ബസ്സിലൊക്കെ കേറാലോ എല്ലാർക്കും സൗജന്യായില്ലേ. പെണ്ണുങ്ങൾക്ക് ഇല്ല ല്ലേ അപ്പൊ പിന്നെ പോകാൻ പറ്റൂല
അത് ആ പോകാൻ പറ്റില്ല.
അവർക്കൊക്കെ സ്കൂള് ഞങ്ങള് തന്നെ ഇതുപോലെ ഒരു ഒരു ദിവസം ആശുപത്രി ത്രി പോയിഞ്ഞി ഇങ്ങോട്ട് ബുക്കാക്കിയത് കെ സ് ആർ ടി - പി സി നപ്പ അങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ സൗജന്യമായിട്ട് പോന്നു. അങ്ങനെ ഒരു അനുകൂല്യം കിട്ടിയപ്പൊ. ആഹ്
ആ രാത്രി പ്പോ ഇല്ല സാധാരണ പോലെ തന്നെയാണ്. അപ്പൊ ങ്ങനെ പറയണ്ട് ഇപ്പൊ എല്ലാരും കെ എസ്ആർ ടി സി കാണ് എന്നൊക്കെള്ളത് പറ യ്ണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവല്ലേ എല്ലാരും ഇങ്ങനെ ഫ്രീ ഒക്കെ ആകുമ്പയെ സൗജന്യയാത്രക്കന്നെ നിക്കും എല്ലാരും. ആ പിന്നെന്നപ്പം കൂ ആ ഇണ്ട്
ആ ആ
എല്ലാർക്കും സ്‌കൂൾ കുട്ടി സുഖായിട്ടോ കെ എസ് ആർ ടി സി ക്ക് പോണര് സുഖായി അവിടെ എങ്ങനെ മയക്കെ പെയ്ത് വെള്ളോക്കെ ആയോ കെണർല്?
ആ വെള്ളം ആ കിണറുണ്ട്. കിണർ ഞങ്ങൾതല്ല വേറെ ആൾക്കാരുതാണ്. ആ നാലൾക്കാര് വെച്ചാണ് ഒര് കെണർന്
അങ്ങനെ ആ പഞ്ചായത്ത് കിണറാ
അങ്ങനെ കുത്തിയതാണ് കുടിവെള്ളം കൊടുക്കറഞ്ഞോണ്ട്ങ്ങനെ
അങ്ങനെ ആഹ് ആ അങ്ങനെ ഞങ്ങക്കിവിടെ അതേപോലെ പഞ്ചായത്ത് കെണറാണ് നാല് മോട്ടർ ഞങ്ങളതിലുണ്ട് ഇപ്രാവശ്യ ഞങ്ങക്കൊന്നും മഴ വല്ലാതെല്ലാത്തോണ്ടേ കിണറില് വെള്ളം കേറിട്ടില്ല എ പറ്റിട്ടുല്ല അങ്ങനെ
അങ്ങനെയല്ലേ
എ
ഇല്ലല്ല ഇത് രണ്ട് തോടക്കള്ള സ്ഥലാ
ആഹ് അപ്പൊ പിന്നെ ആഹ് ആഹ് ജപ്പാൻ കുടി വെള്ളം എന്നൊക്കെ പറഞ്ഞങ്ങനെണ്ടല്ലോ ഇപ്പൊ പുതിയതൊക്കെ ഇവിടെ അതേപോലെ ണ്ട് ആ ഇവിടെ പൈപ്പൊക്കെ വന്നിട്ട് കൊറേയായി
ആഹ് ഏ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് വെള്ളം എടക്കണ്ടാവും എടക്കണ്ടാവൂല്ല വിശ്വ ഒരീസം നിക്കാൻ പറ്റൂല നമ്മുക്ക് ആവശ്യംണ്ടാവുമ്പണ്ടാവൂല ല ഹ ഹ ഹ
ഇവിടെ പൈപ്പ് വന്നിട്ട ഇപ്പൊ ഒരു കൊല്ലത്തോളായി ഇപ്പ ഞങ്ങള് വീട് പുതിയത് വെച്ചതാണ് ആ വീട് കുടരിക്കലിന് മുന്നായിട്ട് എന്താ ഫിറ്റൊക്കെ ചെയ്ത് വെച്ച്ക്കണ് പക്ഷെ ഇതില് വെള്ളം എത്തീറ്റില്ല അയ്ന് ഇവിടെ ഒരു പകുതി ഞങ്ങളുടെ ഭാഗത്തുള്ളവർക്ക് മാത്രേള്ളൂ പൈപ്പ ആയിട്ടുള്ളത് കുറച്ച ആ മെയിൻ റോട്ടിക്കൊന്നും എത്തിയിട്ടില്ല അങ്ങനെ കൊറേ ആയി ഇതിലൊക്കെ തുടങ്ങീട്ട് പക്ഷെ വെള്ള ഒന്നും ഇതുവരെ ആഹ് എല്ലാ പണിയും കഴിഞ്ഞിട്ടെ കരം എത്തുള്ളൂ ഇതുവരെയാണ് എ പറയുന്ന ഒന്നും കേട്ടിട്ടില്ലാരും ത് ഈ ഭാഗത്തുന്നന്നെ
ആഹ്
അങ്ങനെ
പിന്നെ കുടിരുന്നിട്ട് കൊറയോ ഉം ആഹ് കുടിരിന്നിട്ട് കൊറേ അയോ ഉം
ആ ഒരു കൊല്ലം കഴിഞ്ഞു ഇപ്പോ ഫെബ്രുവരിൽ ഒരു കൊല്ലായി അന്നേരം ഒരു കൊല്ലാവാനായി നിങ്ങളെങ്ങനെ ഒര്ക്കുള്ള വീടാണോ അതോ എല്ലാരും കൂടെ ഉള്ളതോ
അല്ല അല്ലാത്തേക്കള്ളന്നെ റബ്ബിഉൽ അവ്വല്ക്ക് രണ്ടും കൊല്ലായി ആവും
ആവും ഉം അപ്പ പിന്നെ എന്താ അപ്പ ഓരെ ഉമ്മേം പ്പന്നും ഇല്ലേ
അ തറവാട്ടും തറവാട ട്ടിലാ ഉം ആഹ് അന ൻ രണ്ട അനിയൻന്മാരുണ്ട് അപ്പൊ അവര് അവിടെ ഇവിടെ അടുത്തല്ല കൊറച്ചണ് പോണം ഉം ആഹ് ആ
ണ്ടാവര് വരോ
ആഹ് എടുക്കാ അവര് എടുക്കരും ഉം
വിരുന്ന് വിരുന്നായിട്ട് അങ്ങനെ വരക്കാറല്ലേ
ആഹ് അങ്ങനെ വരും
വീട്ടിപ്പല്ലേ വീട്ടിലാരണ്ട്
വീട്ടില് രണ്ട നെത്യളു മ്മി ഒരാങ്ങള
ആഹ് അവര് കൈന്
ഇപ്പല്ല ഉപ്പ ആഹ് ആപ്പ പ്പല്ല
ഇല്ല അൽ മര്ചതോ അതോ
ആഹ് മര്
ആഹ് ആഹ് എന്നാ ശരിട്ടോന്നാ ന്നാ ശരിന്നാൽ
ആഹ് ശരി